ഹലോ ആ കേൾക്കില്ലേ ആ കേൾക്കണ്ട് കേൾക്കണ്ട്
ആ എന്താ വർത്താനം പണിയൊക്കെ കയിഞ്ഞോ
ഇല്ലേ പണി കഴിഞ്ഞില്ല ദോശയും കറിിയ ഉണ്ടാക്കി
ഏ ഏ അപ്പൊ മുല്ലന്നു പോയില
ഓള്ക്കന്ന് ക്ലാസ്സ്ുണ്ട്
ഏ അപ്പൊ നേ നേരത്തെ പോകൂലേ
എട്ടരാൻമ്പോത്തിന് പോ എത്രയ്ക്ക് കാസ് തോടക്കും ഉം
ആഹ് ശെരി അപ്പൊ ഞാൻ സ്കൂൾ പറഞ്ഞാ എങ്ങനെ കാരായിത്
സ്കൂൾ വന്നാല് ശനി ഞായറും
ഏഹ
എല്ലാ ശനിയുംഞാറുണ്ടാവും പിന്നെ നമ്മള ആ മാത്ര ോ പിന്നെ എന്താ അവധിയൊക്കെ ഉണ്ടാവാണെങ്കില്
ആഹ ആഹ
ആ ദിവസം ഉടുക്കും
ആ അത് ശരി ആ
കൊഴപ്പല്ല ല്ലേ നല്ല ക്ലാസ്സാ അവിടെ
ആ ഇന്ന് മറ്റേന്ന് വിളിച്ചീനി പിന്നീ ഏ എന്താ യജുബോർട്ടിന്റെറെ
ആ എന്നിട്ട്
അപ്പൊ ഞാന് ചോ ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് പിന്നെ പൈസ എല്ല ഇപ്പന്നൊക്കെ പറഞ്ഞഞ് ഞാന് ആപ്പ് അപ്പൊ നിങ്ങള് ഒന്നും കൂടി ചോയിച്ച് നോക്കി നമ്മക്ക് എന്തേല് ചെയ്യാൻ കയ്യൊ നോക്ക കൊറച്ചീച്ച തന്നാ മതി ഈ എം ഐ അതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞി
ആ ആ ആ ആ
അയിന് ഉം സമ്മയ്
ഓൽക്ക് ഇപ്പോ രണ്ടായിരൊക്കെ മതീന്ന് ഓല് പറയും
ആ ഓല് അങ്ങനെ പറയും പിന്നെങ്ങനെ ചോയിച്ചോണ്ട്ക്കൃ
പൈസ ചോദിച്ചോണ്ട് ക്ക് ചെയ്യും പിന്നെ അല്ലെ നമ്മളെ മക്കളായ മൊബൈലിൻറ്റെ മുന്നിൽലിരി ക്ക്ണ്ടേ ആ ക്ലാസ്സ് ഓൽക്ക് ഓൽക്ക് ഇപ്പം ആ പറയും പക്ഷെ ക്ലാസ്സ് തുടങ്ങി കഴിഞ്ഞുണ്ടെങ്കിൽ ഓല് ഇരിക്കാനാണ്
ആ പിന്നെ ആ പൈസ വെറുതെ പോയാ പിന്നെ അങ്ങ് പറഞ്ഞോണ്ട്ക്കും
ഏ നഷ്ടം തന്നെണ് എന്ത്ച്ചാ ഇതിപ്പോക്ക് ഒന്നും അറിയണ്ട എന്നും എട്ടരക്ക് എക്സാം എട്ടരക്കുള്ളത് എക്സാമിനാണ് പോണത്
ആ
തലേന്നെടുത്തത് പിറ്റേന്ന് എക്സാമ് അല്ലെ നല്ല ചീത്ത കി ട്ടോ മാർക്ക് കുറയണോർക്ക്
ആ
മിസ്സിനെ വിളിക്കാണ് ഇന്നലെ രാത്രി എന്തേന് പണി വായിച്ചില്ലേ എന്നൊക്കെ ചോയിച്ചു
ഏ വിളിക്കുവോ
എന്നും വിളി നമ്മള് എന്തെങ്കി പിറ്റേന്ന് ഇപ്പ തലേന്ന് നല്ല മാർക്കാണെങ്കി പിറ്റേന്ന് പറ്റ അടീ പോയാല് ഇന്നലെ രാത്രി എന്തേനി പണി
ഏ അയ് ശെരി ഇപ്പൊ പോയതിലെച്ച് ഓക്ക് എങ്ങനെയാ മാർക്ക്
കൊഴപ്പമില്ല ഓളും അശ്ബിനൊക്കെ കുഴപ്പല്ലാത്തതിലാ
അത് ശെരി ആ
ഫുള്ളിൽ ഫുള്ള് ഉള്ളതു കൊണ്ട് ഐക്ക് ഒരു ഒമ്പത് എട്ട് ആ ലെവലില ഉള്ളതുണ്ട് പത്തിക്കല്ലേ ചെലദിന് പൈനഞ്ച് മൂന്ന് വിഷയം ആണെങ്കില് പതിനഞ്ച് രണ്ട് വിഷ ആണങ്കി പ
ഏ അത് ശരി ആ നമ്മക്കിപ്പോ അയില് ഒമ്പതാം ക്ലാസാകുമ്പളെ പേടിയാണല്ലോ
അതാണ് ഒമ്പതാം ക്ലാസ് ആണെങ്കിൽ ജോഗ്രഫി ഒക്കെ എത്രങ്ങാനും പഠി ചാണ്ടെറിയോ
ആ അത് ശെരി ഞാനിപ്പോ എന്താപ്പ ചെയ്യണ് ഒര് ഐഡിയ ഇല്ല ഇനിയിപ്പോ പുറത്തക്ക് പോകാന് ആയി സമ്മയക്കൂല്ല പിന്നെ ഓല് പോയിട്ട് കാര്യല്ലച്ചാലോ ഇബല് അങ്ങനെ കൃത്യായിട്ട് പോകുകവാണെങ്കിൽ തര
ഉം
അതിനെ എടക്ക് പിന്നെ മ... പ്പ്‌ തുടുങ്ങിയ പിന്നത് കഴിഞ്ഞിലെ ആ പൈസ
ഉം ഉം ഉം ഇത് ഞാല് ഞമ്മള് ഇ...... ഇപ്പൊ ഇ വാക്കേഷനിൽ അഞ്ച് കൊടുക്കണം
ആ ഈ വെ
വെക്കേഷ ഷൻ തീരുമ്പോ സ്കൂൾ തുറക്കുമ്പോത്തിനു നമ്മള് അഞ്ചടക്ക ക്കണം പിന്നെ മറ്റേ കായില്ലെങ്കിൽ ഓലോഡ് പറയാൻ പറണം എന്തെങ്കിൽ ഇതുണ്ടെങ്കില് അ സ്കൂള് തുറക്കുമ്പോ പൂട്ടുമ്പോത്തേനും ഒരു വല്ലത്തിനല്ല നമ്മള് ചേർന്നത് പിന്നെ അയിന്റെ എടയില് അടു വച്ചെടുത്താലും മതി
അത് ശരിയാ ആ ആ
ഉം കൊഴപ്പൊന്നുല്ല ഭയങ്കര സ്ട്രിറ്റും കാര്യൊക്കെ ഉണ്ട് ഇപ്പൊ മക്കൊക്കെ ഒരു ബോധണ്ട് കാരണം ഫോട്ടം വിടുയ് മട പ്പില്ല റാങ്ക് വിടും എന്നും
ഏ
ഉം അപ്പൊ റാങ്കും ഓലെ ഫോട്ടും വിടുമ്പോളേ ഒക്കൊരു ചടപ്പ ണ്ടാവും നമ്മളയിലല്ലന്നുള്ള പ്ണ്ടാവും ആ ഗ്രൂപ്പ മാത്രം ത്രല്ലേ ഉം അതായത് ചെങ്ങായ് ട്ട്യളും എല്ലാരും കാണല്ലേ ആ ഒരു ചട ഇപ്പോൽക്ക്ണ്ട് വന്നാ പഠിച്ചണംന്നുള്ളരു ബോധണ്ട് ഇപ്പ് സ്കൂൽ തൊർ ന്നാ എങ്ങനേണാവോ
ആ അതന്നെ പ്പൊ തോർന്നാ പിന്നെ അത് രണ്ടുപാടെ ആകുമ്പോ ചട്പ്പ്ടുങ്ങും പിന്നെ അത്
ആ അതന്നെഅല്ല ല്ല ഇനിയിപ്പോ ഈ ഒരു വെക്കേഷൻ തീരുമ്പോത്തിന് മൂന്ന് പാടം ഓല്ക്ക് തീരും ഗ്രൂപ്പ്ക്കിടുന്നല്ല ഇപ്പൊ ഈ വെക്കേഷൻല് മൂന്ന് പാടം തീരും മൂന്ന് ഇപ്പൊ രണ്ടാമത്തെ ത്തെ പാടാ എടുത്തൊണ്ട്ക്കണെ ഇപ്പൊ കയ്യാനായിക്ക്ണ്
ആഹ്ശരി അല്ല സ്കൂള് തൊർന്നാല് സ്കൂള് തൊർന്നാ ഈ ശനി ഞായറും മാത്രം ഇടുള്ളു അല്ലെങ്കില് ഈ ഗ്രൂപ്പില് അല്ലാത്ത ദിവസങ്ങളൊന്നും വിടൂല്ലേ
അയ്ന്റെ അത് ഇനി എന്താ അറിയൂല അയ്നങ്ങനെ വിടണ്ട ആവശ്യ ല്ല ഈ സ്കൂൾ തോർക്ക്ണേന മുന്നേള്ള മൂന്ന് പാടോല് തീർക്കും പിന്നെ ഓൽക്ക് ശനി ഞായറുംടുക്കുമ്പോതിന് ഓലെ മറ്റോലെ മുന്നിലെത്തും ചെയ്യും സ്കൂളിന്റെ മുന്നില് ഓലേത്തും ചെയ്യും
ആ ആഹ് ആ ആ
ഉം അങ്ങനെ അത്‌ ഇടുത്തെ പു ബല്